ആഹ് കേക്കുന്നുണ്ട് എന്താ സുഖയിരിക്കണു ഇപ്പ ഇവിടെ രാവിലെ നല്ല മഴയൊക്കെയാണ്
ആ ആയ്ശ മഴയണോ ഇവിടെ മഴയൊന്നുമില്ലട്ടോ ഇവിടെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്
ആഹ് കൊറച്ചു നേരമായി രാവിലെ മുതലേ ഒരു ചാറി പോവാ പിന്നെയും വരിക നമ്മൾ തുണികളൊക്കെ ഉണക്കിണ്ട് അപ്പൊ അതൊക്കെങ്ങനെ
എടുത്ത് വെക്ക വീണ്ടും ആ വീണ്ടും ഉണക്കുക വീണ്ടും എടുത്ത് വെക്ക അതാവൂലേ പണി അത് ശെരി വീട്ടിലിങ്ങനെ അല്ലേ അമ്മനിക്ക് ഇപ്പ പ്രത്യേകച്ച് പണിയൊന്നുമില്ല കുറച്ച് രാവിലാത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ വേറെ പ്രത്യേകിച്ചൊരു പണിയൊന്നും ഇല്ലാത്തൊണ്ട് ജോലിയൊന്നും ഇല്ല അത ശരി അതിനൊന്നും താല്പര്യല്ലോടോ അതിന് മാത്രള്ളെ എന്ത് സംഗതി നമ്മക്ക് നമുക്ക് അതിനുള്ളരു സ്കില് അങ്ങനത്തെതിലുള്ളരു സ്കില്ല് വേണ്ടെ നമുക്ക് അതില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജോലിയൊക്കെ വേണംട്ടോ നമുക്ക് സ്വന്തമായിട്ട് എന്തെലുമൊക്കെ ഒരു വരു സമ്മാനം ഉണ്ടാവണത് എപ്പോഴും നല്ലതാണ് ഉം അതെ ഒരു അത്യാവശ്യം വരിയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുക്ക് നമ്മുടേതായ ഒരു പൈസന്ന് നമ്മുടെ കയ്യിൽണ്ടാവും പോയി അതിനൊരു വേല തന്നെയ അല്ലെ നമ്മളിപ്പോൊ ഈ കല്യാണം കഴിഞ്ഞ ആൾ നമ്മുടെ ഹസ്ബന്ഡുമാരോട് അങ്ങനെ തരോ ഒരു പൈസ വരും എന്തിന ഒരു ആയിരം രൂപ തരോ ചോയ്ച്ചാൽ അനക്കിപ്പ എന്തിനാ ക്യാശ് ചില ചെപ്പോ തരും ചിലപ്പോ അതാവും ചോദ്യം എന്തിനാപ്പ പൈസ അല്ലെങ്കിൽ ഇന്നാളല്ലേ തന്ന് അല്ലെങ്കി പിന്നെത്താര അല്ലെങ്കി എന്റെ കയ്ൽ ഇപ്പല്യ അല്ലെ ഇതിങ്ങനെ കയ്യിന്ന് കിട്ടാ നിക്കണ്ടേ
ആ പഠിച്ചിട്ടുള്ളതാണോ
എന്ത്
പഠിപ്പൊക്കെ കഴിഞ്ഞതാണോ
പഠിപ്പ് ഞാൻ പഠിപ്പ്ന്ന് പറഞ്ഞല് ഞാൻ ഡിഗ്രി ഒക്കെ പഠിച്ചു ഡിഗ്രി വരെ
അതെ എന്നിട്ട് പിന്നെ വെറുതിരിക്കയാ
വെറുതെ ഇരിക്കന്ന് പറഞ്ഞപ്പ വർഷങ്ങളായി കുട്ടികളൊക്കെ വലിയ കുട്ടികളായി അപ്പ അതുവരൊക്കെ ഒന്നും ചെയ്യാതെ മടി പിടിച്ച ഇരുന്നിട്ട് ഇപ്പ ആ പ്രാരബ്ദൊന്നുംമല്ല സത്യത്തില് ഞാൻ ഫ്രീ ആയിരുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാ പിന്നെ നമ്മള് ഫ്രീ ആണല്ലോ ഇപ്പൊ കുട്ടികളൊക്കെ വലുതായി വലിയ കുട്ടികളായി അപ്പൊ പിന്നെ എന്താ ചെയ്യാ ഇപ്പഴാണ് എന്തെങ്കിലുമൊക്കെ വരുമാനം വേണം എന്നുള്ളരു ചിന്ത അല്ല പക്ഷെ അന്നും എന്തെലും ജോലി വേണംന്ന് ആഗ്രഹം ഉണ്ട് ന്നാ വർക്ക് ചെയ്യാൻ തയ്യാറും അല്ലേ ഒരു മടി ഇണ്ടാവലോ മടി ഇങ്ങനെ പിന്നോട്ട് ഇങ്ങനെ വലികൂലെ അങ്ങനോരിതായിരുന്നു പക്ഷെ നമ്മള കൂടെള്ളവരെ അങ്ങനെ ജോലിക്കൊക്കെ പോണ് കാണുമ്പോ അ നമുക്കൊരു ആ ഒരു സ സത്യം പറയാ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഒരു വിഷമം നമുക്ക് സ്വയം പിന്നെ അവരൊക്കെ നമ്മള് അത്രയ പോ അതെ ആഹത് തോന്നണില്ല നമ്മൾ ഇതൊക്കനെയൊക്കെ പഠിച്ചിട്ട് അന്നൊക്കെന്ന് പറഞ്ഞാൽ അധികം പഠിക്കണ ആൾക്കാരൊന്നുംല്ല കുറച്ച പേരൊക്കെ പസ ആണെങ്കിലും പാസ്സ കുറച്ച് പേരാ
ആഹ ആഹ
പറഞ്ഞാൽ വളരെ കുറച്ചു പരൊക്കെ പാസ്സാവണം ആ സമയത്തൊക്കെ പെ അന്നൊക്കെ നമ്മൾ പഠിച്ച ഒരു ഡിഗ്രിക്കെ കവാഗി
ഉം ആ അന്നത്തെ കാലത്തൊക്കെ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടും വെറുതെ ഇരിക്കാ പറയുമ്പോയ്
ആ ആ അതെ കൊറായി അപ്പൊ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ക്ക് ഇപ്പൊ അതിലൊരു കുറ്റബോധം ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു ന്നുള്ളൊരു തോന്നല് പിന്നെ എന്താ
ആക്റ്റീവ് ആയിട്ടുള്ള അളൊക്കെ കൂടെണ്ടിചിഗിൽ അതായത് അത്രയും നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണം
ആളില്ലാത്തത് കൊണ്ടല്ല പക്ഷെ എന്തന്ന അറിയില്ല നമുക്കരു മടി ആ അതെ അ നമ്മളരു സ്ട്രോ സ്രോഗ് ആയിട്ട് നെ ചെയ്തോ ചെയ്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ആ അങ്ങ ആളില്ലേ പോണില്ലെങ്കിൽ പോണ്ട ആ ഒരു രീതിക്കുള്ള ആൾക്കാരാണ് നമ്മളെ കൂടെങ്കി പിന്നെ നമുക്കും വലിയ താല്പര്യം
ഇപ്പൊ ഞാന് നല്ല മടിള്ള ഒരാൾന്നെ ട്ടോ ഇപ്പൊ ഡിഗ്രി ഒക്കെ ഞാൻ ഡിഗ്രി എടുക്കാൻ വിചാരിച്ചു പ്ലസ് ടുകഴിഞ്ഞ് നഴ്സിങ്ങിന് പോണന്ന് പറഞ്ഞു പക്ഷെ അന്ന് ങ്ങളെ ലവ് മേരെജ് അയത്കരണം എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും പോണ്ട അതായത്ടികി ഡിഗ്രരിക്ക് എന്തായാലും പോകണം ഇതിന് പോണ്ട നഴ്സിങ്ങിന് പോകണ്ടന്നൊക്കെ പറയും അതായത് അവര് നഴ്സി ഇഷ്ടല്ല തോണ്ടല്ല അത് നൈറ്റ ഒക്കെല്ലെ ണ്ടാവ നമുപ്പോ ഒരു ജീവിതംക്കെ ആയി കഴിഞ് കഴഞ്ഞാല് കുട്ടികളൊക്കെയി കഴിഞ്ഞാൽ അവരട്ട് പോണ്ട ആ ഒരു ഇതക്കെ കാരണം അവര് അപ്പ തന്നെങ്ങെ പറഞ്ഞ നയിരുന്നു നൈസിഗിന് പോണ്ട അദെന്തായാലും നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആകും അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടാവും ഈ ഡിഗ്രി തന്നെ ചെയ്താൽ മതി ചെയ്തിട്ട് അങ്ങനെവല്ല വർക്കും കിട്ടാണെങ്കിൽ അങ്ങനെ നമ്മുക്ക് കേയറാന്നൊക്കെപറഞ്ഞു ഡിഗ്രിപഠിക്കുമ്പയ്‌ അതെ എപ്പോഴും വിളിച്ചിട്ട് പഠിക്കി പഠിക്കി ട്ട് അങ്ങനെ ഇപ്പോഴും അത് ഞാന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തർന്നു ട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഓൺലൈൻ ഇപ്പൊ ഞാൻ കുട്ടിനെ കുട്ടി മൂന്ന് മൂന്നര വയസ്സക്കെ ക്കെയിട്ടുള്ളൂ അപ്പ പിന്നെ വർക്കിനൊന്നും പോകൻ പറ്റില്ലല്ലോപ്പൊ ഞൻ ഓൺലൈൻ ആയി് ഇപ്പ ഇങ്ങന ട്യഷൻ ചെയ്യുന്നുണ്ട് അതിപ്പോ അവര് സപ്പോർട്ട് ആയിട്ട് നിക്കക്കാരം യാണ് ഇപ്പോ ക്ലാസ്ക്ക ടമിലഒന്നും കുട്ടിയെ നമു ശ്രദ്ധിക്കാൻ പില്ലല്ലോ ശ്രദിക്കാൻ പില്ലന്ന് പറഞ്ഞാ ക്ലാസ് നമ്മള് ഫോക്കസ് ചെയ്യണല്ലോ അപ്പൊ ആ ടൈമിലൊക്കെ അവരന്നെയ നോക്കി ക്ക അത്രീം സപ്പോർട്ടീവ ആയിട്ട് നമുക്ക് അതായത് ഒരു വരുമാനം ഉണ്ടായിക്കോട്ടെ അവള് വെറുതി ഇരിക്കേണ്ട അത്രയും പഠിച്ചിട്ട് വെറുതെ ഇരിക്കണ്ട എന്നുള്ളൊരു കൺസറ്റ് ള്ള കാരണംണ് അവര്ങ്ങനെ ചെയ്യണത് അപ്പൊ അങ്ങനെ സപ്പ എനിക്ക് മടിയാണ് സത്യം പറഞ്ഞാല് വർക്ക് ചെയ്യാനൊക്കെ അപ്പൊ അവരിങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ കാര്യങ്ങള അങ്ങനെ ചെയ്യണം നിങ്ങളുടെ വൈക്ക് പറയും അപ്പൊ പിന്നെ നമുക്കും ശരിയാണ് കാരണം നമ്മുക്ക് നമ്മുടേതായിട്ടുള്ള കയ്യിൽ വരുമാനം കിട്ടുമ്പോ അത് നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടിക്കാനെങ്കിലും നമ്മ തായ കാര്യങ്ങൾ മക്കൾക്ക് ഹസ്ബൻഡ തന്നെ സഹായിക്കാൻ വേണ്ടി സഹായി ഇതാവും ഈ
ഉ അതെതെ അതെ അതെ ശരിയണ് അല്ല സ്വന്തമായിട്ട്ന്നെ ഇപ്പൊ ഒരു കയ്ൽ ക്യാശ് കിട്ടുമ്പോ തോന്നലില്ലേ തോന്നലില്ലേ ഇത് ഒരു ഇത് സന്തോഷമല്ലേ ഇത് കിട്ടുമ്പോ അതെ മറ്റുള്ളർ നമുക്ക് ത
പഠിക്കണ കാലം തന്നെ നമുക്ക് ആ ഒരു ആ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ഇറങ്ങിയപ്പോ ഞാൻ വർ ക്കിന് കേറെ ചെയതത് അന്നും വല താല്പര്യം ഉണ്ടാവില്ല ഇവർങ്ങനെ ഒരേ ഇന്ർവിനു ങ്ങനെ വെക്കാൻസി ണ്ട് പറ അപ്പ അങ്ങനെജസ്റ്റ് ഒന്ന് പോതാ പിന്നെ പോയി തുടങ്ങിയപ്പോ നമുക്ക് ക്യാഷ് ഒക്കെ കിട്ടല് തുടങ്ങി കഴിഞ്ഞാ പിന്നെ നമുക്ക് കിട്ടാണ്ടിരിക്കാം ഇ്പൊ ഉള്ളൊരു ബുദ്ധിമുട്ടില്ലേ അത് കാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടി കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആകും
ആ അത് എന്റെറെ ഒരു റിലേറ്റീവ് എന്നന്നോട് പറയണ്ടായി പിന്നെ നിങ്ങ പിന്നെ അവളെടി ച്ചറ അപ്പൊ അവള് പറയണ്ടയി പിന്നെ എന്താ നിങ്ങള് എന്തെങ്കിലും വേറെ എന്തെിലും ഒരു കോഴ്സ് എടുത്തിട്ട് പൊയ്ക്കോളിന്ന് എത്ര സാലറിയ കിട്ട നിങ്ങൾ പോയി നോക്കി ഒന്നേ രണ്ടോ മാസം നിങ്ങക്ക് സാലറി കിട്ടാൻ തുടങ്ങുമ്പോ നിങ്ങള് പിന്നെ ഓട്ടോമാറ്റിക്കല നിങ്ങള് പോവും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പോവും അത് ഉറപ്പാ അത് വേറരു ലോകം അത് നിങ്ങള്ക്കൊറപ്പായിട്ട് അതിന് രസം ഉണ്ടാവും ഇന്നോട് എപ്പോഴും പറയാർണ്ട്
തോന്നുമ്പോളൊക്കെ നമുക്ക് ആ ഒരു മടി വരണതെ നമ്മുക്ക് ചെന്നഞ്ഞാൽ ശരിയാവോ
നമ്മളതെല്ല നമ്മളയില് നമ്മളെന്തെങ്കിലുരു ഈ മടി പിടിച്ച ആൾക്കാരേയ് എല്ലാത്തിലും എന്തെങ്കിലൊരുത് കണ്ടുപിടിക്കൊയ് നെഗറ്റീവ് കാണും എല്ലാത്തിനും ചിലോരതല്ല എന്തായവന്നാലും ഞാൻ പോയേനിക്കുള്ളൂ എന്നുള്ളൊരുത്ള്ളോര് വേണംന്നുള്ള അത്ര ഒറച്ച്തിണ്ട്‌ തീരുമാനള്ളോര് എന്ത് റിസ്ക് വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോവും അല്ലാത്തോര് ഓരോ എക്സ്ക്യൂസ്സ് ഇങ്ങനെ കാണല്ലേ ചെ
ആ ശരിയാണ് ഞാനിപ്പോ വർക്കീതെർന്ന ഒരു സ്ഥലത്തെ ഞങ്ങൾ മൂന്ന് ലേഡീസണ്ടാർന്നതയ് അതില് ഒരു ആള് പെട്ടെന്നന്നെ വർക്കൊക്കെ നിർത്തി പോയിട്ടോ അപ്പോ അവിടെങ്ങനെ ഒരു ചർച്ചണ്ടായി കാരണം അവർക്ക് അത്ര വല്യ പ്രാരബ് ധും കാര്യങ്ങളൊന്നുംല്ല്യ നമ്മക്ക് ഇക്ക് ചീത്തിം കാര്യങ്ങളൊക്കെ കേൾക്കും സാറിന്റര്ത്ന്ന് അത് അങ്ങെനെ അതിന്റൊരു ഭാഗ ഗാണ് കാരണം നമ്മളത് തെറ്റ് ചെയ്യാ കാരാണ് നമുക്കത് കേക്കണത് നമ്മളതാഒര് നെവർമ്മൈന്റായിട്ടാണ്ട്‌ വിടും കാരണം നമ്മക്ക് അപ്പർ ത്ത് കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെണ്ട് കാരണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മളവടങ്ങെനെ പിടിച്ചുന്ന് പോവാണ് അല്ലെങ്കിപ്പാള് പോയ പോലെ നമ്ക്കും പോവാ അത് പറയുമ്പോരു കുറച്ച് പഠിക്കണ പഠിച്ചിറങ്ങിയ ഒരു കുട്ടി കുട്ട്യേർന്നു അപ്പൊ അവൾക്ക്ങ്ങനെ വല്ലാണ്ട് താങ്ങാനും പറ്റണില്ല വർക്കുംങ്ങട് മനസ്സിലായിട്ട് വരുണൂല്ല്യ നമ്മക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മ മനസ് ലാവണവരെ അങ്ങട് പിടിച്ച് നിക്ക
ഈ മനസ്സിലാവണില്ല്യാന്ന് പറയണത് എന്തുകൊണ്ടാന്നറിയോ അത് അതത്രേ അയിനോ ആവശ്യള്ളൂ
അതേ
അതാണ് അല്ലെങ്കില് നമ്മള് എങ്ങനെങ്കിലും പഠി പഠിച്ച്ടുക്കും എന്ത്
അതേ ശരിക്കും ഇപ്പൊ നമ്മളൊരു ഡിഗ്രി ആണെങ്കി പോലും അപ്പോ അതിന്റെ ഒരു ആവശ്യല്ലാന്ന് നമ്മുടെ മൈൻഡില് വരിയാണെങ്കി നമ്മളത് പഠിച്ച്ട്ട് പാസാവില്ല പക്ഷെ നമ്മുക്കത് പഠിച്ട്ട് ട്ടേ കാര്യോള്ളൂന്ന് നമുക്ക് മൈൻഡില് വരിയാണെൽ എങ്ങന കഷ്ടപ്പെട്ട്ട്ടാണെങ്കിലും അത് പഠിച്ചെടുക്കും
അതെ അതെ ഉറപ്പായിട്ടും പഠിച്ചും പാസ്സാവും ചെയ്യും ശരിയാണ് ട്ടോ പിന്നെ അല്ലാത്തോര് അതിന് ആ അതെതെ അതെതെ ഇപ്പ പൈസ സ്വ വീട്ട്ന്ന്ങ്ങനെ നമുക്ക് എല്ലാ ആവശ്യങ്ങളും നടക്ണ് ണ്ട്‌ന്ന്ണ്ടെങ്കിൽ നമുക്ക് വേറൊന്നിനും പോണംന്നും തോന്നില്ല്യേയ് അതാള്ള കുഴപ്പം ഏ അല്ലാത്തോര് പോവും എന്തെങ്കിലും കി കിട്ടട്ടെന്ന് കരുതിയിട്ട് പക്ഷെ നിക്കത് ആഗ്രഹംണ്ട് പക്ഷെ ഇപ്പൊ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്ട്ടോ അന്നേക്ക്‌ മടിയാരുന്നു എങ്ങനെ പോക അനൊക്കെ പോണ്ടേ ഒരുപാട് തടസ്സങ്ങളെ മുന്നിൽ വരുള്ളു പക്ഷേ ഇപ്പ പിന്നെ അങ്ങനെല്ല ഇക്കെന്തെലും ഒരു ജോലി അ അത് കാരണം ഞാൻ വേറെം കോഴ്സൊക്കെടുത്തു ന്നിട്ട് ഞാന് ന്നിട്ടും ഞാന് ഈ ഡിപ്ലോമകൾ രണ്ടെണ്ണംടുത്തു ന്നിട്ട് ന്നിട്ട് ഞാൻ അതിനും പോയില്ല ഏ ആ എന്തോന്നറിയില്ല എന്നെ എന്തോന്ന് ഇങ്ങനെ പിന്നോട്ട് വലിക്കാണ് ഇപ്പൊ പക്ഷെ അങ്ങനല്ല എന്തെങ്കിലും എങ്ങനെങ്കിലും കര കയറി മുന്നോട്ട് വരണംന്നുള്ളരു ചിന്തയാണ് അപ്പൊ ഇനിക്ക്‌പ്പോത്ങ്ങന മറ്റുള്ളവരോട് പറ ആദ്യം ഇതിങ്ങനെ പോണംന്ന് പോലും പറയാ ഒരു മടിയാരുന്നു അതിനുപോലും അതും കൂടെ പറയൂല ഇപ്പ പക്ഷെ എന്തേലുംണ്ടെങ്കി അവസരംണ്ടെങ്കിൽ പറ ണ്ടോന്നുള്ളരു
ആഹ് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ടീച്ചിങ്ങൊക്കെണ്ടല്ലോ അതൊക്കെ നോക്കിക്കൂടെ എന്തായാലും ഡിഗ്രി ഒക്കെ പഠിച്ച ല്ലേ ബേസ് ഉം കാര്യങ്ങളൊക്കെടുക്കാ പറ്റൂല്ലോ
ആഹ്‌ എടുക്കാൻ പറ്റും പക്ഷെ എന്താണ് നമുക്ക് അങ്ങനതെ ഓപ്പർ നമുക്ക് കിട്ടണ്ടേ
ആ നല്ലൊരു പ്ലാറ്റ്ഫോമ് നോക്കീട്ട് വേണം എടുക്കാൻട്ടോ അപ്പ ഞാന് ചെയ്യുന്നതൊക്കെ ഞാൻ മൂന്ന് മൂന്നര വർഷായി ചെയ്യു അവിടൊക്കെ ഒരുപാട് ഇപ്പൊ ഏ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്തിന് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിയുള്ള ആളുകളാണ് അയിലുള്ളത് അവര് പക്ഷെ ആ ഒരു ടൈമില് തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടിട്ട് അവര് അവരിടെ കുടുംബം നോക്കി അങ്ങനെതാവുക പക്ഷെ അവർക്കൊ നല്ല നോളജും കാര്യങ്ങളുണ്ടേ അവ അങ്ങന കല്യാണം കഴിച്ചു വിട്ടെങ്കിലും അവര് അവര ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതായത് പിന്നെ ഇങ്ങനെ വരുമ്പളും ന്യൂസും കാര്യങ്ങളും ക്കെ നോക്കിയിട്ടും പഠിക്കുന്നവരങ്ങനെയല്ലേ എപ്പഴും പഠിച്ചൊണ്ടിരിക
ആ അത്ണ്ട് അത് ബുക്കില് നോക്കി പഠിച്ചിട്ടല്ലെങ്കിലും അന്നാ നേടീ കൊണ്ടിരിക്കും അത് ശരിയാ അവരുടെ അറിവിന് പഠിച്ചിട്ടില്ലെങ്കി ങ്കിലും പി അവരുടെ ഒരു ബുദ്ധിയും വേറള്ളതൊക്കെ കൊറച്ച് ഉയർന്ന
അതെ അവരെപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഇനി എന്തൊക്കെ സാഹചര്യങ്ങള് വന്നാലും അപ്പൊ അങ്ങനെയുള്ള കുറേ പേരുണ്ടെ അവരൊക്കെപ്പ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലോണം സാലറിം വാങ്ങ്ണ്ട് രണ്ട് മൂന്ന് ക്ലാസൊക്കെണ്ട് ഇപ്പം ബാച്ച് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടെ ആ അപ്പൊ ഓൺലൈനായിട്ട് അങ്ങനെ നല്ല പ്ലാറ്റ്ഫോമുകള്ണ്ട് പറയാ
ഇണ്ട് ആ ഇണ്ട് നമുക്ക് തെര ഇല്ലല്ല തെരഞ്ഞെടുക്ക്ണത് നന്നാവണം ന്ന്മാ മാത്രേള്ളൂ നമ്മക്ക് സ്ഥിരം നല്ലൊരു കിട്ട ഒരു ജോലിയും കിട്ടിയാൽ മാത്രം പോരാ അതിനുള്ള സാലറിയും കിട്ടണോടുത്ത് ആവുമ്പോ നമുക്ക് എന്നും നല്ല പ്ലാറ്റ്ഫോം ആണെങ്കി എന്നും ജോലി ഇണ്ടാവും അങ്ങനെ ഒരു കാര്യണ്ട് ഉം എന്ന ഞാൻ ശെരി ഞാൻ വിളിക്കാം ആ ഓക്കെ ആ ശരി ന്നട്ട്